പോന്നല്ല ഏർ എന്ത ജോലിക്ക് പോവണ്ടേ
ഇല്ല ഇല്ല ഞാൻ പോയിില്ല
ആഹ് ആഹ ആർ ബീഡീസ് ആണോ വിളിച്ചേ
അല്ലല്ല ബിനീഷ് ഞാൻ ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുുവരുന്നേ
ആപ്പ
ആഹ
അപ്പൊ അതി നീ ഇത് എം ബി ബി എസ്ന്റെ ഇതും അല്ലെങ്കിൽ ഡെൻിന്റെ ഇതും പഠിക്കുന്ന
ആഹ് പഠിക്കണം ആ അതെ അതെ ഡൽ ഹല്ല ആ കോഴ്സ് എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അതല്ലാതെ ് സ്റ്റാഫ് നേഴ്സ ആായിട്ട് കേയറുന്നെങ്കിൽ നമുക്ക് ജി എൻ എമോ അങ്ങനെ എന്തെങ്കിലും മതി
ഉം
ആ പിന്നെ ഈ രന്തലന്റെ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ അതിറെ ഒരു ഹൈജീനിസ് ഹൾസ് ഒക്കെയ ഉണ്ട് ഉം
ജാ കരുത ഈ ഇത് മറ്റേ മഡി എസ് ഇത് ഡെന്റലില ഇത് ഡോക്ടറിന്റെ ഇത് പഠിക്കത്തില്ലേ അതെ ബി ഡി എസ്ന്ന്ന്നു അങ്ങന എന്തോല്ലോ പറയേ
അത അതെ ആ എക്്പീരിയസ് ഉ
അണോ കഴ അസ്റ്റന്ട്ട് ഇങ്ങനെ പ്രാക്ടീസിന് വേണ്ടിട്ട്
ആഹ അല്ല അല്ല ഇവിടെ അടുത്ത തന്നെയാണ് നമ്മള എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളു ഇതിനു മുന്നേ ആഹ്കായംകുളംന്ന് പറയും അവിടെയാണ്
അപ്പൊ എങ്ങനെ ഹാഫ് ഡേ ആണ് അതോ രാവിലെ തൊട്ട് ഉച്ചവരെ അല്ല
ആഹ്അതെ അതെ ഓ അങ്ങനെ അങ്ങനെല്ല ഇപ്പൊ എനിക്ക് എന്റെ സിറ്റുവേഷൻ ഇപ്പൊ കുഞ്ഞൊക്കെ ഉള്ളത് കാരണമായി അവന് ഫീഡ് യ്യണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഉച്ചവരെ അതായത് ഞാൻ നേരത്തെ മുതലേ വർക്ക് ചെയ്യുന്നൊണ്ട് ഡോ അപ്പ പിന്ന അതറിയാം ആഹ് ഇതുപോലെ കുഞ്ഞായതുകൊണ്ട് ഞാൻ മാക്സിമം വരുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന കുഞ്ഞിനെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാ അപ്പോ ഇടക്ക് ഇങ്ങനെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ടാ വന്നോ കൊഴപ്പ ഇല്ല ഉച്ച വരെ വന്നാ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വരാന്ന് കരുതി
ടെ പോകാ പോകാതിരിക്കും വിളിക്കാത്തതാ നല്ലത് കാരണം പോകുവാണെങ്കിൽ ആ ഒരു ഓണത്തിന് പിന്നെയും പോകും ഇപ്പം ഞാനൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കുറച്ചുകൂടായിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന് പോവാ ഏ ഒരു ടൈം ങ്ങട്ട് മനേ യി കിട്ടത്തില്ല ഹസ്ബൻഡിന്റെ ഷിഫ്റ്റ് വർക്ക് ആയതൊണ്ടേ ആ ഒരു ടൈം നമുക്ക് കിട്ടത്തില്ല പക്ഷെ അതൊരു ഓണത്തിന് പോയി തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഈ വിഷയം വരില്ല
ആഹ് അതെ അതെ
പിന്നെല്ല ഉച്ചക്കത്തേക്കെ എല്ലോ ആയോ
ആഹ് എല്ലാം ഇരിപ്പുംണ്ട് ഇന്നലത്തെ ഇച്ചിരി കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല ഇന്നലത്തെ മീനെല്ലാം ആ ഇരിപ്പ ണ്ടായിരുന്നു അപ്പൊ അത് തന്നെ ഉണ്ട് ചോറ് വെച്ചാ മതിയായിരുന്നു പിന്നെ ആഹ് പച്ചക്കറിയോക്കെ കഴിഞ്ഞിരിക്ക ഇനിയിപ്പോ അതൊക്കെ വാങ്ങിക്കണം
ഇവിടെയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സാധനം മേടിക്കുമ്പോൾ എക്സ്ട്രാ പൈസയും കൂടെ ആകും ഈ ഇവിടെ കിറ്റിനൊക്കെ നൂറ്റൻമ്പത് രൂപയള്ളേ പച്ചക്കറിയ എല്ലാം കൂടെ അവിയല് സാമ്പാർ കിറ്റ്ണ്ടല്ലോ
ആഹ് ആഹ്
ആ അത് നൂറ്റമ്പത് രൂപയള്ളൂ അല്ലാതെ നമ്മള് എക്സ്ട്രാ ഇങ്ങനെതോരം വക്കാൻ മെഴുക്ക്പുരട്ടാനൊക്കെ പ്രത്യേക തൂക്കി വാങ്ങിക്കുമ്പഴത്തേക്ക എങ്ങനെ പോയാല ഒരു പത്ത് മുന്നൂറ് രൂപയ ക്യാ
അത് കാരണം പിന്നെ നമ്മള് ഇങ്ങനെ വാങ്ങിക്കത്തുള്ളൂ അവിടെ ക്കെ എങ്ങനെയ
ഇവിടെ ഈ സാമ്പാർ കഷ്ണമന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഇവിടെ തൊണ്ണൂറ്റിമ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് കിട്ടോ ആ
ആഹ് അത് നമ്മള് ഓ അത്ങ്ങനെ പച്ച കറിയായിട്ട് തന്നെയാണോ അതോ ഇങ്ങനെ പീസ്
അതെ തെ നമ്മുടെ കിറ്റ് തന്നെ കിറ്റാണ് നമ്മള് മറ്റേ അവിയല്നും സാമ്പാറ്നും ഒ ള്ള കഷ്ണങ്ങളും ആ ഐറ്റംസ് ഒക്കെ മറ്റേ ഒന്നോ രണ്ട ദിവസ ആള വല്ലോ കാണും പിന്ന ഈ തോറിനും വെഴിക്കോട്ടും ചെിലപ്പം പയറോ വല്ലോ കിട്ടും അതുപോലെ പാവ അങ്ങനൊക്കെ ഇട്ടിട്ടാണ്
അത് ശരി
എനിയ്ക്കെ തോന്നു ഈ ആ ആയിലിനിൽ ഈ ഒരു ഏരിയാ യിലൊക്കെ എനിക്കറിയില്ല നമ്മടെ ആ ഭാഗത്തൊക്കെ ഇല്ല പക്ഷെ ഈ ഒരു ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു സാമ്പാറിനകത്ത സർക്ക പാവക്ക ഒരു മുറി പാവയ്ക്കെ കാണും
ഓ ഹോ
ഒരു മുറി പാവയ്ക്കേ ഉള്ളൂ അല്ലാ ണ്ട് ഒരു ഫുൾ പാവയ്ക്ക ഇടത്തില്ല
അത് ശരി ഓ ഒരു മുറി ആ ഒരു മുറി നമ്മൾ എന്തായാലും ആ പാവയ്ക് യ്ക്ക തോരൻ വെയ്ക്കാനോ മെഴുപരട്ടാനോ എടുക്കത്തില്ലല്ലോ പിന്നെ എന്തെങ്കിലും മിക്സ് ചെയ്ത് വെക്കാനാണെങ്കിൽ കുഴപ്പം
ആ മിക്സ് ചെയ്ത് ആ ഞാൻ പിന്നേയ് ഇവിടെന്നെ വെച്ചാനി ഈ പാവക്കായുടെ കൈപ്പൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിട്ട് പാവക്കായും പി ബ്റ്ററൂട്ടൂടെ ബീട്രൂട്ട് ചെറുതായിട്ടിരുന്നാലേ കട്ടി കുറഞ്ഞെ നീളത്തിലരിഞ്ഞേച്ച് പാവക് കേക്കൂടിട്ട് വേവിച്ച് മെഴുക്കെ പെരട്ടും അപ്പം ഏ പാവയ്ക്ക്- ക്കില്ല ബീറ്റ്റൂട്ടിനൊരു മധുരം പോലത്തെ ഒരു ടേസ്റ്റ് ആണല്ലോ ഒരു വേറൊ ഇതല്ലേ അപ്പ ആ ഒരിതും പാവയ്യ്ക്കേം കൂടെ അവുമ്പം വലിയ കയപ്പ് തോന്നത്തില്ല പിന്നെ ബ്റ്ററൂട്ടെ തന്നെ വെച്ചാ ആർക്കും വേണ്ട പാവക്ക തന്നെ വെച്ചാ ആർക്കും വേണ്ട
ആഹ ഓ ഓ ഓ കുട്ടികള് കഴിച്ച് ട്ടോളൂ പാവയ്ക്കാ
ഇല്ല ഞാനും ചേട്ടനും മാത്രേ ഉള്ളൂ അതുകൊണ്ട് ആ അരമുറി പാവക്ക ഞങ്ങൾ ഇങ്ങനെ വക്കും പിള്ളാരെ കഴിക്കത്തില്ല പിന്നെ ചെല സമയത്തെ അല്ല അതവരുടെ ആ ഒരു കിറ്റ് അ ങ്ങനെയാ വരുന്നത് അവർക്ക് ഏ ഇങ്ങനൊരു ആ ഇതി ലാണ് വരുന്നേ ഇതു പോലെ തന്നെ നമ്മടവിടേം ഇതല്ല അങ്ങനെ പാവക്കിതുവരെ ഒന്നുകിൽ ഒരു പാവക്ക ഒരു സാധാരണ പാവയ്ക്ക കിറ്റിലാരും ഇടാറില്ല
അപ്പ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു സാമ്പാറും ഒരു അവിയയിലും വെയ്ക്ക് യ്ക്കാൻ ൻ പറ്റും അതും ഒരു സാമ്പാർ മാത്രം
അതിനു സാമ്പാറും അവിയലും വെക്കാം ഞാൻ ഞങ്ങക്ക് പിന്നിവിടെ കുറവല്ലേ ഞാനും ചേട്ടനും പിള്ളേരും മാത്രേ ഒള്ളൂ പിള്ളാരെ തെള്ളി വീട്ടിയോണം അല്ലേ അപ്പം ഞങ്ങക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കാണും ഒരു മുറി ചേന കാണും ചെറിയ ഒരു പീസേ ചേന ന കാണും പിന്നെ ബാക്കി കഷ്ണ പ്രനങ്ങളൊക്കെ അതിലേറെ നമുക്ക് അവിടെന്നൊന്നൊക്കെ നൂറ് രൂപേടെ കിറ്റ് കിട്ടുന്നേ ഉള്ളതു പോലന്നെ ഉണ്ട് പിന്നെ എന്താ പറയാ കഷ് ട്ടുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടം തീരെ ഇല്ല ഞാൻ ചന്തല്ലേ കൊഴതാന്നെ
ആ ഇവിടേം ചില കടയിൽന്നൊക്കെ നമ്മള് വാങ്ങിക്കുവാണെങ്കിൽ ങ്കിലെ ഇതുപോലെ കിട്ടും നമുക്കാണെങ്കിലെ ഒരു രണ്ട് സാമ്പാറോ അല്ലെ രണ്ടോ മൂന്നോ സാമ്പാറു വെയ് ക്കാം രണ്ടു മൂന്നവിയൽ വെയ്ക്കാം ചെല കടെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല നമ്മളൊരു ഒരു സാമ്പാറു വെയ് ക്കു പ്പത്തന്നെ ചെലത് അ അളിഞ്ഞു പോം കഷ്ണങ്ങളൊക്കേ വെട്ടു കഷ ണൊക്കെ നമുക്ക് ഇരിക്കത്തില്ല നമ്മള് ഫ്രിഡ്ജി വച്ചാത്തന്നെ അവിടു ന്നെടുത്ത് കുറച്ച് നേരെ ഇങ്ങനെ വെളി വെക്കുമ്പത്ത ന്നെ അതു വല്ലാത്ത ഇതാ
അതെ ഏ ഇവിടെ ചേട്ടന്റെ വീടിനടുത്തെ ഒരു കടെണ്ട് അവിടെ ക്യൂ ആണ് എ റോഡീന്നെ മുമ്പേ ഒടുവിൽ പകുതീം നേര അങ്ങു ക്യൂ ആയിരിയ്ക്കും ചെല സമയം ചെല്ലുമ്പം നൂറ് രൂപയുടെ കിറ്റാ നൂറു രൂപേടെ കിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങടെ അവിടങ്ങളിലൊക്കെ ഇത് ഇരുന്നൂറ് എഴുന്നൂറ്റമ്പതിന്റെ കിറ്റ് റ്റാ ഒള്ളെ വലിയ കവറു നിറച്ചാണ് ഇവിടെ നൂറു രൂപയ്ക്കെ തരുന്നേ അത് ഞാൻ തലേന്ന് കഴിച്ച് കഴിഞ്ഞാ ഈ സാമ്പാറിനും അവിയലിനുമുള്ള കഷ്ണങ്ങളുണ്ട് ചേനയുണ്ട് പിന്നെ കുറേചേ മ്പ് ചേമ്പ്കു ഞ്ഞു ചേമ്പുകളി ല്ലേ ചിലപ്പോ അത് ഓരോ എല്ലാം ഓരോ ഐറ്റംസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഇടുന്നെ ഇങ്ങനെ വാരി കോരി ഇട്ടിട്ടുണ്ടാവും ക്യാരറ്റ് വാരി കോരി ഇടും പിന്നെ എന്തുവ ബാക്കി കൂട്ടാനും ക റിക്കും മെഴുക്കു വിരട്ടാനും തോരം വെക്കാാനും ഒക്കെ അവ ഇഷ്ടംപോലെ സാധനങ്ങൾ വാരി കോോരി ഇട്ടിട്ടുണ്ടാവും അവിടെ ഒരു ദിവസം ലോഡ് വരും ആ ലോഡ് വരുന്ന സാധനങ്ങളെല്ലാം അ രിഞ്ഞ് നമുക്കു ഇ ങ്ങു. തന്നു തീർക്കു വ ഭയങ്കര ഇത ആഹ നല്ല ലാഭംന്ന് വച്ച ഇത് നല്ല ലാഫമ
ഉം പക്ഷെ ആൾ ഉണ്ടെങ്കി കൊഴപ്പമി ല്ല അല്ലേ വീട് നിറയെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമുക്കു അതൊക്കെ എടുക്കാം
ആഹ ഇത് ഉ പിന്നെ എന്താ നമുക്ക് അല്ലാത്ത ഐറ്റംസും ഉണ്ടടാ ഈ സാമ്പാറിനു ഒ ക്കെയുള്ള ഈ മറ്റേ വണ്ടക്ക അ. ത് മത്തങ്ങ പടവലങ്ങ മറ്റേ എയറ്റംസ് ഒക്കെയി ല്ലേ അത് കൂടാതെ അല്ലാ ഐറ്റംസും കുറേഒ ണ്ട് ബീറ്റ്റൂട്ട ഒക്കെ രണ്ടും മൂന്നും കാണും ആ് അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ അത് ഈ പച്ചക്കറിയുടെ വിലയനുസരിച്ചിട്ട് വില കുറവുള്ള സാധനം കൂടുതൽ അവരി ടും
ഉം ഹം
ആ പിന്നെ ചീത്തയാവാൻ പോകുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ അഹ പച്ചക്കറി കല്ല ച പറ്റ കല്ല പ ചീത്തആ യി പോകുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലും ഇവര് വെട്ട്ടി കണ്ടിച്ചതരുന്നത്
ആഹഹ അപ്പൊ ബീറ്റ് റൂട്ടൊക്കെ ഒത്തിരി ഉണ്ടെങ്കില് എന്ത് ചെയ്യും പച്ചടി കിച്ചടി അങ്ങനെ എന്തെങ്കിലുമൊ ക്കെ വെക്കോ
ആ അല്ലാ തോരൻ വെക്കും മെഴുക് വിരട്ടി വെക്കും
പച്ചടി ഒ ന്നും വെക്കത്തില്ല
പപച്ചടി വെക്കത്തില്ല ചേട്ടന്റെ വീട്ടിൽ വെക്കത്തില്ല ചേട്ടന്റെ വീട്ടിൽ എ ന്ന് വച്ചച്ച് കഴിഞ്ഞാ തൈര് എല്ലാർക്കും അലർജിഒ ണ്ട് തൈര് പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ പ ച്ചെടി ഐറ്റംസ് ഒക്കെ ഓണത്തിനൊക്കെ നമുക്ക് ക്കാം
ഉം ഹം
പിന്നെ ഞാന് ഒത്തിരി ഉണ്ടന്ന് കാണുവാണെങ്കിൽ ഞാ ൻ അതങ്ങ് ന ഇലെ മിക്സി എടുത്തു തഎടുത്ത് നെയ്ത്ത വരറ്റി ഇങ്ങനെ ആ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടേ ഒരു കൊച്ചി ന് തിന്നാൻ കൊടുക്കും അങ്ങനെ കൊടുക്കും
അപ്പൊ നല്ല ജെല്ലി പോലെ കിട്ടുവോ അത്
ജെല്ലി പോലെന്നല്ല അതാ ഒരു കോരി കോരി നമ്മള് കഴിക്കുന്ന രീതിൽ കിട്ടും
അപ്പൊ ഈ ബീറ്റ് റൂട്ടിന്റെ ഒരു കുത്തല് ഇങ്ങനെ നി ക്കുവോ
ഇല്ല അത് ആ നെയ്ക്കാ ത്തു നമ്മ ളു നല്ലപോലെ മൂപ്പിക്കുമല്ലോ
ആഹ് ആഹ
നെയ്ക്കകത്ത് ത്തു മൂക്കുമ്പോ അതങ്ങു മാറും നെയ്യ് കൂടുതൽ ഒഴിക്കും കുറച്ചും കൂടെ അപ്പൊ ആ നെയ്യുടെ ടേസ്റ്റ് മണവും കൂടെ ഇതിന്റെ കൂട്ടത്തിലു നല്ലതാ യിട്ട് നിക്കും അതുകൊണ്ട് ന ല്ലത ഇത് പിള്ളേർക്ക് സ്ഥിരം കൊടുക്കുന്നില്ലല്ലോ നമ്മള് വല്ല പോഴുമേ കൊടുക്കത്തുള്ളല്ലോ അപ്പൊ അവർക്ക് എന്തോ പുതിയ ഐറ്റം കിട്ടി എന്നുള്ള സന്തോഷത്തില
ആഹ കഴിച്ചോളും ഉം
പ്പ് അതൊരു രസം ഉം നമുക്കും അതൊരു രസ കഴിക്കാന് നമ്മള് പിന്നെ സ്ഥിരം വല്ലപ്പോഴും ഉണ്ടാക്കുമ്പം ഒരുത് വരത്തില്ല ഉണ്ടാക്കുമ്പോ നമുക്ക് എപ്പഴും ഉണ്ടാക്കി കഴിക്കാം കാരറ്റിന് ആ ഒരു കുത്തല് വരത്തില്ല അതില് ഇന്ത്യനുണ്ടാക്കുമ്പോരു ആ ക്യാരറ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പൊരു പ്രത്യേക ടേസ്റ്റ
ഉം ഉം
ആ ബീറ്റ്റൂട്ടിന്റെ ഒരു ചവർപ്പ് വരും ഒരു ടേസ്റ്റ് വ്യത്യാസം വെരും അതാണ്
ആ അതാ ചോയിച്ചെ നമ്മളത് മെഴുക്ക് പൊരട്ടിയാത്തന്നെ ചിലപ്പോ വേവാതെ ര്ന്നാലും ബീറ്റ്റൂട്ടിന്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിക്കുവല്ലോ
അതൊന്ന് തിളപ്പിച്ച് അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞേച്ചേ
ആ ആ വെന്ത് കഴിയുമ്പോ കൊഴപ്പല്ല ആ ആ
ആ തെളപ്പിച് ആ വെള്ളങ്ങൂറ്റി കളഞ്ഞേച്ച് വെച്ചാല് ഇതാ കൊഴപ്പണ്ടാവൂല്ല എന്റെ അമ്മയ്ക്ക് ഈ പൊട്ടാസ്യം കൂടുതലുള്ളോണ്ടേ അപ്പൊ ഈ ഈ ഏ പച്ചക്കറി തെളപ്പിച്ച് അയിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഫുഡ് ണ്ടാക്കി കഴിക്കണന്ന് ഇങ്ങനെ പറഞ്ഞിട്ടൊണ്ടായിരുന്നു അപ്പൊ ആ ടൈമില് ഞാന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റ്റൂട്ട് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അയിന്റെ ആ
ഉം ഉം
ഒച്ചയടയുമ്പോ ആവശ്യള്ള സാധനങ്ങളാ പോന്നത്
ആ അതെ അതെ തിളച്ച അതിന്റെ വെള്ളം ന്ന് പറഞ്ഞ അതിന്റെ സത്ത് തന്നെല്ലേ
ആ അതെ പിന്നെ എന്തായാലും നമുക്ക് ഇപ്പം എന്താ പറയാ ഫുഡ് എല്ലാരും കഴിക്കണംന്നുള്ളരിതല്ലേ എന്താ കൂട്ടാവെക്ക്ന്നത് എന്താണെന്നാലോചിക്കുമ്പളാണ് ആകെ തല കറങ്ങുന്നത്
അതെ അതെ നമ്മള് പെണ്ണുങ്ങള് രാത്രി കെടക്കുമ്പോഴത്തേക്ക് നാളത്തേക്കൊള്ളത് എല്ലാംങ്ങനെ ആലോചി ക്കൊല്ലോ നാളെ രാവിലത്തേക്ക് എന്താ ഉച്ച ത്തേക്കെന്താ ഉം ശെരിയാ നമുക്കാണ് അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉം
അതെ എനിക്ക് ന്ന് വെച്ച രാവിലെ എഴുന്നേ ഇന്ന് രാവിലെ എന്താ കഴിക്കാനുണ്ടാക്കുന്നേ അത് കഴിഞ്ഞ് ഉച്ചത്തേക്ക് എന്ത് ഉണ്ടാക്കും
ഉം ഉം
വീട്ടിലെന്ന് വെച്ചാ മീൻകറിയാണ് മീ അ എന്റെ വീട്ടിലാണെങ്കിലും മീൻ കറി ഒട്ട്